കേൾക്കനില്ലേ
ആഹ
എന്താ പറയുക
ഇത് എന്തട ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുന്നു എന്താ എന്താ പറേറെ
അങ്ങനെ ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇരിക്കങ്ങന ഇരിക്കുന്നു അപ്പൊ എങ്ങനെ ആ പഴയ സുവർണ്ണ കാലഘട്ടങ്ങനെ ആലോച്ചു നോക്കി നമ്മൾ ഒന്നാം ക്ലാസ് മുതലൊക്കെ ഇങ്ങനെ പഠിച്ചു വന്ന സ്കൂൾ കാലഘട്ടൊക്കെ എന്താ എനിക്ക് എനക്ക് എന്തോഓർമ്മര്ന്നേ
സത്യമാട ഞാൻ ഈ വന്ന വഴി ആലോചിക്കുമ്പോൾ ഞാൻ ഇന്നലെ ഇതേമാതിരി ഒരു റീൽസ് കണ്ടിരുന്നു നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ - ഒരു വീഡിയോ നമ്മള് ഈ പണ്ടത്തെ ഇവിടെ ഇരിക്കുന്നു മലയാള പുസ്തകം ഒക്കെ ഇല്ലേ അതിന്റ ഒക്കെ ഓരോ ഭാഗങ്ങള് ഞാൻ അത് റീൽസിൽ കണ്ടു അപ്പൊ സത്യം പറഞ്ഞാ ഞാൻ ഇതേപോലെ കുറേ തിങ്ക് ചെയ്തു പോയി കാരണം നമ്മള് പണ്ട് ഉള്ള കാലങ്ങള് ഒന്നാം ക്ലാസിൽ പഠിച്ചിരുന്നു, ഞാൻ ലക്ജി യുകെജി ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ പണ്ടത്തെ ഒരു വെക്തി ആ ഒന്നാം ക്ലാസ്സിൽ ഒന്നും പോകുമ്പോൾ സ്കൂളിക്ക് നമ്മള് നമ്മള് ഫ്രണ്ട്‌സ് പോലെ കൈ ഒക്കെ പിടിച്ചു സ്കൂളിലേക്ക് പോകുന്നത് പണ്ടത്തെ ഇങ്ങനെ ഓർമ വരുവാ ചെറിയ ഒരു കുട്ടി ബാഗും ചെറിയ ചോറ്റുപാത്രയും ഒരു രണ്ടു മൂന്ന് ടെസ്റ്റ്‌ ബുക്കും രണ്ടു നോട്ട് ബുക്കും ഇട്ടു നമ്മള് ഇങ്ങനെ പോകുന്നത് ഓർമ വരുക
യൊ ഒന്ന് ഒന്ന് റ്റു പത്ത് ഒന്ന് റ്റു അല്ലെ പ്ലസ് റ്റു വരേക്കെ പഠനം പഠനകാലഘട്ടംന്ന് പർഞ്ഞാതന്നെ അത് അയ്‌ന് കുർച് ഓർക്കുമ്പ തന്നെ ആദിട്ട് മൻസ്സിക്ക് വര കൂട്ടുകാരെ കുർച്ചിട്ടാണ് മ്മളെ തൊണക്കാരൻമാരെ കുർച്ചിട്ട് ഫ്രണ്ട്സിനെ കുർച്ചിട്ടൊക്കെ ഇജ് പർഞ്ഞ പോൽ തന്നെ രാവിലെ പോണോ പോ പോന്ന വയ്ക്ക് അല്ലെങ്കില് വര്ണ വഴികൊക്കെ വയ്കല്ള്ളവ ചെൽപ്പോ മാവിന് കല്ലെറിയുണു മാങ്ങ പറിക്കുണു ഇന്റർ വെല്ലിന്റെ സമയത് മറ്റ് മറ്റ് ക്ലാസുകാരുമായിട്ട് ഭയങ്കര കച്ചറണ്ട കുണു ന്നട്ട് കളി ഫിക്സ് ആക്കി വെക് കുണു ഏ ഇന്നട്ട് അതിന് ജയിച്ചതിന്റെ പേരില് അങ്ങട്ടും ഇങ്ങട്ടും വാക്ക് തർക്കങ്ങൾ അട്യൊന്നുല്ലാണ്ട് തന്നെ ഏ വാക്ക് തർക്കങ്ങള് അയാ ഇന്റർസിറ്റിംങ്ങായിട്ട് ഒരു വാശിക്കെ മ്മളെ ഉള്ളിലുള്ള സമയായിരുന്നു അതൊക്കെന്റെ കാര്യാമായിട്ട് ഇന്റെ മനസ്സിലോട്ടൊക്കെ വരുന്നത് പിന്നെ ഞാന് ഇന്റെ പഠിച്ചൊര്കൾച്ചറ്ന്നർഞാല് ഒന്നാം ക്ലാസ്സ് ഒരഞ്ചക്ലാസ്സ് കഴിഞ്ഞിന്റെഷം പിന്നെ ഫുള്ള് ബോയ്സ് സ്കൂളെന്നു മ്മക്കെ അതോണ്ടന്നെ ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സിണ്ട് ഏ അപ്പ ഇങ്ങനെ ബോയ്സ് സ് ക്കുള് മാത്ര ആവുമ്പതന്നെ ഈ പരസ്പരം ബാചുകൾ തമ്മിൽ ക്ലാസ് കാര് തമ്മിൽ ഭയ്ങ്കര റയ് വലയ്കരം ഏ അയ്‌ഞ്ഞിപ്പം പർ ത്തിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് അവിടെ അല്ലെ കളിന്റെ വിഷയത്തിൽ ആവട്ടെ സ്പോർട്സിൻ്റെ വിഷയത്തിൽ ആവട്ടെ ആർട്സിലാവട്ടെ ഒക്ക് ക്കെ അങ്ങനെ തന്നെ ഹൗസിങ് മത്സരക്കെയാണ് എ ഹൗസിങ് മത്സരത്തെ കുറിച്ച് അനക്ക് എന്താ ഓർമ്മ ഉള്ളത് അതൊക്കെയാണ് ഇൻ്റൊരു ഓർമയുള്ള കാലഘട്ടം എന്ന് പറയണത്.
സത്യം പറഞ്ഞാ ഞങ്ങ് ഇൻക്ക് മെയ്ൻ ആയിട്ട് ഈ ഹൗസ് മത്സരങ്ങളൊന്നും അധികണ്ടായില്ല മെയിൻ ആയിട്ട് ആ കൊറച്ചൊക്കെ ഇണ്ടായിരുന്നു കാരണം ഞങ്ങള് എൻ്റെയൊരു പത്ത് ഏട്ടാ ക്ലാസ്സ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സ് കാലഘട്ടങ്ങളിൽ മെയിനായിട്ട് കാരണം ഒന്ന് മുതൽ ഏയ് വരെന്നൊക്കെ പർഞ്ഞാ ഒരു ഒന്നു മുതല് അഞ്ച് വരെയൊക്കെന്ന് പറഞ്ഞാ നാട്ട് നാട്ടിലായൊണ്ട് മെയിനായിട്ട് അപ്പോ ഒന്നും ഈ കച്ചറ സംഭവങ്ങളൊന്നും ഇനിക്ക് അധികം ഇണ്ടായിട്ടില്ല കാ ഒന്നു മുതൽ അഞ്ച് വരെയൊക്കെ ഒരു പഠിപ്പി മൈൻഡായിരുന്നു, നല്ലോണം പഠിക്കാ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു, കാരണം നമുക്ക് നമ്മള് ക്ലാസ്സില് ഫസ്റ്റ് ബെഞ്ചിലിരിക്കും കാരണം ഞാന് കൊറച്ച് ഹൈറ്റ് കൊറവാ അപ്പൊ എന്നെ എപ്പോം പണ്ട് മുതലേ എന്നേ ഫാസ്റ്റിൻ്റെ ബെ ബെഞ്ചിൻ്റെ ഫ്രണ്ടില് കൊണ്ടോയി ഇരുത്തും അതോണ്ട് പണ്ട് മുതലേ ഞാൻ ഫ്രണ്ടില് ഇരിക്കുന്ന കൊണ്ട് ഞാൻ പഠിപ്പി ആയിരുന്നു ഒരു അഞ്ചാം ക്ലാസ്സ് വരെയൊക്കെ നല്ല പഠിത്ത ചൂടില് കാരണം ഇൻക്കങ്ങനത്തൊക്കെ പറ എന്തോ പിന്നെ അഞ്ചു വരെ ഇള്ള കാലഘട്ടന്നൊക്ക പറയുമ്പോ മെയ്നായിട്ട് നമ്മളെ ടീച്ചർ മാരെ ഓർമ്മ വെരാ, കാരണം ഇമ്മക്ക് ക്ലാസ്സെടുത്ത ടീച്ചർമാരെയൊക്കെ പറ്റിയും, ഈ മെയിനായിട്ട് ഒരു മലയാളം ടീച്ചറ് ഓര് വന്ന് കഥകളൊക്കെ പറഞ്ഞ് തരും, അതുവല്ല ഒരു എല്ലാ റീൽസിലും കാണില്ലേ എല്ലാ കഥകളും ഇണ്ടാവും, എല്ലാ കഥകളിലും ഇണ്ടാവുന്ന ഒരു മുത്തശ്ശി അമ്മാനൊക്ക് അതുപോലന്നിട്ടൊരു മലയാളം ടീച്ചറ് എനിക്കൊരു ഭയങ്കര ഭയങ്കര ഒരു നൊസ്റ്റു അടിക്കണ കാലഘട്ടം ആയിരുന്നു സത്യം പറഞ്ഞാ, എനിക്കിതുപോലൊരു വരവു മുത്തെ വയസ്സായ ഒരു മുത്തശ്ശിയായിരുന്നു എന്നെ ഇതേപോലെ പഠിപ്പിച്ചെ, കാരണം രാവിലത്തി ഇങ്ങനെ നടന്ന് വന്നിട്ട് മക്കളെ സുഖമാണോ എല്ലാവർക്കും നമുക്ക് ഇന്ന് ഇത് പഠിക്കാം, ഇന്ന് ആരൊക്കെ ഇത് പഠിച്ചു വന്നിട്ടുണ്ട്, ആരൊക്കെ പഠിച്ചു വന്നിട്ടില്ല യെക്കെ ഹോം വർക്ക് എഴുതിയോ? അങ്ങനൊക്കെ ചോദ്യം ചോദിക്കുമ്പോ നമുക്ക് ആ കാലഘട്ടങ്ങളിൽ ഇപ്പ ആലോചിക്കുമ്പോ സത്യം പറഞ്ഞ നൊസ്റ്റു മാത്രല്ല മനസ്സിനൊരു വിങ്ങൽ കൂടിയാണ് ഓർമ്മ വരുന്നത്, എന്താ ഇൻ്റെത് അവസ്
ആ അതെ അതെ അതായത് ഇനിക്ക് ഇനിക്ക് ചില സമയത്ത് റിഗ്രെറ്റ് അടി ക്കലുണ്ട്, അതായത് എന്താ പറയാ, ഞമ്മളെ സമയത്തുള്ളതും ഇപ്പഴത്തതൊക്കെ ആലോചിച്ചിട്ട് നമ്മളെ സമയത്തൊക്കെ ചെലപ്പേ ഈ വേൾഡ് കപ്പ് സ്പോർട്സ് ഒന്നും വലിയൊരാരവങ്ങള് എനിക്ക് അത്ര ഈ ഈ സമയത്തുള്ള വെച്ച് നോക്കുമ്പട്ടോ ഇപ്പഴത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാല്, ഒന്ന്റ്റ് പത്ത് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാല്, ഇതിനിടയിൽ വേൾഡ് കപ്പ് വരുന്ന സമയത്ത് എന്തെങ്കിലും ആർട്സ് അല്ലെങ്കിൽ ഫെസ്റ്റ് വരുന്ന സമയത്ത് കൂടുതൽ എൻജോയ്മെന്റ്, എന്താ പറയാ അത് ഫോക്കസ് ആയിട്ട് അധ്യാപകർ അല്ലെങ്കി പ്രാധാന്യം കൊടുക്കലുണ്ട് തോന്ന് അതിനായിട്ട് ഒരു ദിവസം വെക്കാ ഫെസ്റ്റിനായിട്ട് അത് നമ്മള് സമയത്ത് ഇണ്ടാർന്നു പക്ഷെ ഒരു എൻജോയ്മെന്റ് അവർക്ക് കിട്ടുന്നത് ഒരു പീക്ക് ലെവല് ആയിറ്റ് ഫീൽ ചെയ്യാറുണ്ട് ന്റെ പെങ്ങമാരുടെ കുട്ട്യേളെക്ക് ന്ന പറയണ കേൾക്കുമ്പോ നമുക്കൊക്കെ തോണും ഓ ഇന്റെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് ഞാനൊന്ന് മടങ്ങിപ്പോയിട്ട് ഇതൊക്കെ ഒന്ന് ഇൻക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽന്ന്. ഓക്കെ അപ്പോ അവര് ആ പ്പ അവർക്ക് ഇപ്പൊ കിട്ടുന്ന് പറഞ്ഞാല് വേറെ കൈൻഡ് ഓഫ് ഫീലിംഗ്ന്നെയാണ്
പണ്ടൊക്കെ അറിഞ്ഞ ഈ ഫോൺ ഉണ്ടായിരുന്നിലല്ലേ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോഴൊ അപ്പൊ എന്തുപറ്റ നമുക്ക് പിന്നെ നമുക്ക് യൂണിഫോം ഇട്ട് വരാൻ പറയും പിന്നെ ആട്സ് ആണെങ്കി പോലും നമ്മോട് എന്ത് പറയും ആരും ഫോൺ കൊണ്ടന്ന് പോവ ഫോൺ കൊണ്ടുവന്നാ പിന്നെ തിരിച്ച് തരത്തില്ല പിന്നെ ആർട്സിനന്നൊക്കെ ആരും കളർഡ്രസ്സ് ഇട്ട് കൂളിന് അകത്തോട്ട് കയറ്റത്തില്ല പക്ഷെ ഇപ്പോ ഇപ്പോലോക്കെ ഫ്രീഡങ്ങൾ കൂടി കൂടി വരാ ആട്‌സിന് ആർക്കു വേണെങ്കി ഫോൺ കൊണ്ടുപോവാ നിങ്ങള് നീ കണ്ടിട്ടില്ലേ ഒറ്ററീൽസ് ഇറങ്‌ണ സ്കൂൾ കാലഘട്ടത്തില് പഠിക്ണ ഒരിത് അതേപോലെ ഈ കളർ ഡ്രസ്സേ ആട്സിനിപ്പൊ എല്ലാരും കളർ ഡ്രസ്സാ സത്യം പറഞ്ഞ എനിക്ക് ഇപ്പ ഇടീ പറഞ്ഞോര് ഡ്രസ്സൊ ഞാൻ ഇടക്കക്ക് പുറത്തൊക്കെ ഇറങ്ങു രാവിലത്തെ കൊച്ച്ങ്ങളിങ്ങനെ ഡ്രസ്സ് മാറി യൂണിഫോമൊക്കെയിട്ട് ഇൻസൈഡൊക്കെ ചെയ്ത് വാട്ടർ ബോട്ടില് കഴുത്തിലൊക്കെ ഇട്ട് പോകുമ്പോ പണ്ടത്തെ കുറെ കാര്യങ്ങള് ഇങ്ങനെ മിസ്സ് ചെയ്യണ കാര്യം ആലോചിക്കുമ്പോ തന്നെ ഭയങ്കര സങ്കടാ കാരണം ആ ആ ഒരു കാലഘട്ടം ഒരിക്കലും തിരിച്ച് കിട്ടത്തില്ല എന്നാലോചിക്കുമ്പഴാ മെയ്നായിട്ട് സങ്കടം കൂടി കൂ കൂടി വരാ കാരണം നമ്മള് ആ സമയത്ത് ഒരിക്കൽപോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ കാലഘട്ടം ഇനി നമ്മളിൽ നിന്ന് അകന്നു പോവും അങ്ങനെ നമ്മൾ ഒരിക്കൽ ല്ല നമുക്ക് പഠിക്ക്ണ കാലത്ത് നമ്മള് നമുക്ക് പഠിക്കണ്ട എനിക്ക് ഇഷ്ടല്ല നമുക്ക് പണിക്ക് പോയാ മതി അങ്ങനെ എനിക്ക് പഠിക്കണ്ട തീരെ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ നമുക്ക് ഈ ഒരു വയസ്സായപ്പോ നമുക്ക് തിങ്ക് ചെയ്യാതത് എന്താ ആ കാലഘട്ടങ്ങളായിരുന്നു നമ്മുടെ ലൈഫില് ഏറ്റവും സുവർണ കാലം ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യം തന്നെ അല്ലെ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നെ
അതെ അതെ താനെ തീർച്ചയായിട്ടും അതായത് ഇപ്പൊ നമ്മള് നോക്കാണെങ്കി സമൂ സാമൂഹിക മാധ്യമങ്ങളില് ഈ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്കൂൾ കുട്ടികളാണ് ഇൻസ്റ്റഗ്രാം റീൽസുകളൊക്കെ ഭരിക്ക്ണത് എത്ര എത്ര റീച്ച്ള്ള റീലുകളാണ് പത്താം ക്ലാസിൻ്റൊക്കെ എടുത്ത് നോക്കാണ്ന്നുണ്ടെങ്കിൽ പത്താം ക്ലാസിലെ ലാസ്റ്റത്തെ ഫെയർവെല്ല് ഫെയർവെല്ല് ല്ലേ പിന്നെ അതേപോലെ തന്നെ എന്താപറയാ ടീച്ചേഴ്സിന്റെ കൂടെയുള്ള റീൽ പ്ലസ് ടുല് ഒക്കെ അങ്ങനെ തെനെയായിരിക്കും നല്ല ഒരുപാട് റീൽസുകൾ വരുന്ന്ണ്ട് അപ്പൊ ആ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് മറ്റൊരു സാധനം ഓർമ്മവന്നേ നമ്മുടെ കാലഘട്ടത്ത് നമ്മള് ടീച്ചേഴ്സിനോട് ഭയങ്കര ബന്ധം ഉണ്ടായിരുന്നു ഒരു ബഹുമാനത്തോട് കൂടിയിട്ടുള്ള നല്ല സ്നേഹബന്ധങ്ങളൊക്കെണ്ടായിരുന്നു പക്ഷേ പിന്നെ പിന്നെ മെല്ലെ മെല്ലൊക്കെ എന്താ പറയാ നമ്മക്ക് കോൺടാക്റ്റ് വാട്സപ്പും ഇൻസ്റ്റഗ്രാമും വന്നന്ന് കൂടുതൽ ആക്റ്റീവ് ആവാത്തോണ്ടാ എന്താഅറീല നമ്മള് ആ ഒരു ബന്ധം വിട്ട് പോയാതായിട്ട് തോന്ന്ണ്ട് പക്ഷെ ഇപ്പ ഈ ഒരു സമയത്ത് ഇന്റെ അനിയന് അതുപോലെതന്നെ എന്റെ പെങ്ങന്മാരെ കുട്ടികളൊക്കെ പറിഞാഹ് കേക്കല്ണ്ട് എന്താ പറയാ ടീച്ചേസിനോടുള്ള ബന്ധങ്ങള് അവ ഫ്രീ ആവുന്ന സമയത്ത് എന്ത്യ്യും റീൽസുകൾ ചെയ്യും പിന്നെന്താ പറയാ ഇൻസ്റ്റഗ്രാമില് വാട്സആപ്പില് ട്ട് മെസ്സേജ് അയക്കണോ ചെലപ്പോ കുട്ടിആളൊക്കെ എല്ലാരും കൂടി ഇരുന്നിട്ട് വീട്ടിലൊക്കെ പോയ സമയത്ത് ഈ മറ്റേ രണ്ടുമാസ വെക്കേഷൻ സമയത്തൊക്കെ ടീച്ചറും വിളിക്ന് ഒരു ഭയങ്കരമായിട്ട് മ ബന്ധം ഉണ്ടായിരുന്നു ചിലപ്പോ ഞമ്മളെ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ ഇതൊന്നും ഇത്ര ആക്റ്റീവ് ആവാത്തത് കൊണ്ടാവാം നമക്ക് അത്തരത്തിലുള്ള ബോണ്ടുകൾ ബന്ധങ്ങളൊക്കെ മിസ്സ് ആയി പോയതെന്നാണ് ഞാൻ ആലോയ്ക്ണേ
സത്യം സത്യം സത്യം പറഞ്ഞാൽ നല്ല രസയിരുന്നു പണ്ടത്തെ കാലഘട്ടൊക്കെ കാരണം ഈ കാലത്തിലോന്നും നമ്മള് പണ്ടുള്ള കാലഘട്ടത്തി നമ്മള് സന്തോഷിച്ച ആ സന്തോഷം ഈ കാണുന്ന കാലഘട്ടത്തിൽ കുറെ ആൾക്കാര് സന്തോഷിക്ന്നില്ല പിന്നെ മെയിനാആയിട്ട് ഞാൻ പറിമ്പള് നമുക്കി ഈ പണ്ടത്തെ സ്കൂൾ കാലഘട്ടത്തില് നമുക്ക് ഏറ്റവും പേടി പെടുത്തുന്ന സംഭവങ്ങൾ എന്നൊക്കെ പറയ്മ്പോൾ നമ്മള് ഈ പരീക്ഷയാണ് പരീക്ഷയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പേടിയാകാൻ തുടങ്ങും കാരണം പരീക്ഷ എഴുതണം പരീക്ഷയുടെ മാർക്ക് നമ്മള് തോൽകോന്ന്ല്ല പേടി പിന്നെ അത് പിന്നെ പിടി എ മീറ്റിംഗ് വീട്ടുകാർ വന്ന് കഴിഞ്ഞാ നമ്മളെ പറ്റിള്ള കാര്യങ്ങളൊക്കെ പറയും അത് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നാൽ വാപ്പച്ചിന്റടുത്തുന്നുംഉമ്മച്ചിന്റെ അടുത്ത് നിന്നൊക്കെ തല്ല് കിട്ട പേടാരണം പണ്ട് കാലങ്ങളെമ്മ കുറെ പഠിക്കാൻ നോക്കിണ്ട് അനക്കാ എന്ന് പറഞ്ഞ പണ്ട് കാലങ്ങളിൽ ഒന്ന് അഞ്ച വരൊക്കെ ആ എത്ര വലിയ പഠിക്കാൻ നോക്കിയപ്പോ ആളാണേങ്കി പോലും എക്സാമ് കയിഞ്ഞാ തോൽക്കും കാരണം എന്താ ന്നെച്ചാ നമുക്ക്റിയത്തില്ല പേടി കാരണം നമുക്ക് ഈ മറിവി കാര്ങ്ങളൊക്ക ഉണ്ടായ നമക്ക് കുറെേ തോറ്റുക കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട് അതപോലെ തോറ്റേന്റെ വീട്ട ചെന്ന്ുമോ വീട്ടുകാര ടി അത് കിഞ്ഞട്ട പി ടി എം മീറ്റിംഗ് ഉമ്മച്ചി ഒരു അടി അത് കഴിഞ്ഞാൽ വാപ്പ പരിൽ മന്തി തിന്നാനുള്ള പ അവരോട് പറ ഇവൻ തീരെ പഠിക്ക ഇവൻ എന്താ ചെയ്യണ്ട ഇവന അടി കൊടുക്ക അങ്ങനെ പോവാപ്പ അടി കൊടുത്തു ഇവൻ പഠിക്കുന്നില്ല തീരെ വ ും പഠിക്കത്തില്ല എന്നൊക്കെ പറയും ആ പ്രശ്നം കാരണം പി ടി എ മീറ്റിങ്ങ കഴിഞ്ഞൽ വീട്ടിൽ ചെന്നാലും അപ്പഴും ഉണ്ടാവും വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും കൈയിൽ നല്ല അടി അതൊക്കെ ഭയങ്കര പ്രശ്നംമായിരിക്കും പിന്നെ അതേപോലെന്നെ ആലോചിക്കുമ്പോ നമ്മൾഈ മഴക്കാല അതൊക്കെ നമ്മള് ബാഗൊക്കെ ഇട്ട് ബാഗ ഒക്കെ ഇട്ട് പോകുമ്പോ ഈ മഴ കുറേെ കൊണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ നമ്മൾ വീട്ടിലൊക്കെ ചെോ ഓർമ്മമല്ല എനിക്കൊക്കെ ഈ ബുക്കൊക്കെ നനഞ്ഞ അല്ല അത് ഒട്ടിപ്പിടിച്ച് അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ പണ്ട് എനിക്ക് ഉണ്ടായിരുന്നു കാരണം നമ്മിപ്പോ കൊടയടുക്കൻ വീടിന് കൊട എടുക്കാൻ മറക്കും അല്ലെങ്കിൽ കൂ നൽുമോൾൂ മറക്കും ആ ഒരുവസ്ഥ നമ്മ ഡ്രസുംക്ക എന്ന്ഞ്ഞട്ട അതിന വീട്ടന്ന് കുറെ അടിിക കിട്ടിട്ടില്ലേ
ആഹ ഇജി ഇജി ഇഈജി മഴക്കാലത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നഞമ്മളപ്പോ ഇപ്പ മഴ ഉണ്ടല്ലോ ഇപ്പൊ ചില ദിവസങ്ങൾ വേരുണ്ട് ഇതിന്റെ കാര്യമായിട്ട് മഴയണല്ലോ ഈ മഴ പെയ്ത് കഴിഞ്ഞാല്േ നമ്മൾ ഈ മറ്റേ വണ്ടിയിലൊക്കെ പോുന്ന സമയത്ത് പുറത്ത് കുട്ടികള് സ്കൂളിലോട്ടൊക്കെ പോകുമ്പ കൊടയും പിടിച്ചു പോകുമ്പോ പഴയ ഓർക ഇങ്ങനെ അറിയ ഇതായവർക്കും അതായത് ഇജി പറഞ്ഞ പോലെ തന്നെ ചിലപ്പോ ചില ദിവസങ്ങൾ കുട എടുത്തിട്ടുണ്ടാവില്ല പക്ഷ പക്ഷെ നമുക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാല് സ്കൂള നിന്ന് പോരാണ്ട് ഇരിക്കാൻ അവിടെ നിക്കക്കാനും തോന്നില്ല ബെല്െട്ടാ തന്നെ ഓടാനള്ള തോരക്കാരർ ഉള്ളില് എന്നിട്ട് എന്താ പറയയാ മഴയാണെങ്കിൽ നമ്മള് ബാഗ് കൂടുന്നിട്ട് മഴ നനഞ്ഞ് ബുക്കുകളൊക്കെ നഞ്ഞ് തുടങ്ങുമ്പോ ഉമ്മാടെന്ന് പൊതിര തല്ല് കിട്ടണതും അപ്പ എന്റെ ചീവിത്തിൊക്കെ ാഞങ്ങന അറിയാത കൊർക്കുകാണ് പിന്നെ കൂട്ടൽ എെ മറ്റൊ ഓർമ്മ പറണല്ല നമക്ക് വിഷയ എക്സാമിന്റെ വിഷയത്തിൽ കുറിച്ച അപ്പൊഞാൻ വേറൊരു സാധനം കൊടുത്ത് അതായത് എനിക്ക് ചെറുപ്പത്തിൽ ഇന്റെ പന്നാം ക്ലസ് മുതൽ പത്താംക്ലാസ് വരെെയള്ള ഇതിൽനിക്കൊ ഒരു ഡാർക്ക് മെമ്മറി ആയിട്ട് നിക്കുന്നതാണ് മാക്സ് എന്നുള്ളത് മാത്‍സ് ഭയങ്കര വീക്ക് ആയിരുന്നു ഓക്കെ ഞാന് പക്ഷെ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നല്ലർക്കുണ്ടായിരുന്നു പ്രത്യകി ലാംഗവജ് വിഷയങ്ങളൊക്കെ ഇംഗ്ലീഷിലൊക്കെ പക്ഷെ നേരെ കുറച്ച് റീസണി കപ്പാസിറ്റി കുറച്ച് കുറവായിരുന്നു ഈ വിയങ്ങളക്കെണ കക്കുകളളൊക്കെ രസകരമായ രീതിയിൽ ഡീൽ ചെയ്യ ചോദ്യങ്ങളൊക്കെ ആക്വേഷൻസ് അതൊെ കാലിക്കുമ്പോ തന്നെ പ്രാന്തായിരുന്നു പക്ഷെ നേരെ മറിച്ച് എന്റെ വീട്ടിലോട്ട് വരുമ്പോ എന്റെ അമ്മമാക്കാണെങ്കില് കണക്ക് ഭയങ്കര എന്റെ അനിയനൊക്കെ അതെ കണക്ക് നല്ല പോകും പക്ഷെ എനിക്ക് വാക്കുള്ള വിഷയങ്ങളിലൊന്നും മാർക്കുണ്ടാവില്ല അങ്ങനെ അപ്പൊ അങ്ങനത്തെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല മാർക്ക് കിട്ടിയതും പിന്നെ മാർക്ക് കിട്ടിയെന്നിട്ട് മരന്ന് ഒരുപാട് ചൂടാവലുകൾ മ്മ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യണത് മാസി നമ്മൾ എങ്ങനെ സമീപിക്കണത് രസകരമായിട്ട് രീതിയിൽ കാണ വേണ്ട് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഇങ്ങങ്ങനെ പറഞ്ഞതും പ പത്താം ക്ലാസിൽ പിന്നെ കുപ്പില്ലാണ്ടക്കെ മാർക്ക് കട്ടി ജയി ചതും അതൊെങ്ങനെ അങ്ങനെ മനസിലോട്ട് വരിയാണ് പ്രത്യേകിച്ച്പ്പ ഞാൻ പറഞ്ഞേ ഈ ഒരു മഴക്കാലാണ് ഈ ഒരു മഴക്കാലത്ത് രോ കുട്ടി കുട്ടികള കാണുമ്പോൾമ്മള് പഴ ഓർക ഇങ്ങനെ ഓർമ്മ വര ചെറിയ കുട്ടികൾ ഇങ്ങന സ്കൂളിലോ് പോകുമ്പോ അവരിങ്ങനെക്ക കുന്ന സമയത്ത് മറ്റേ ചളിയിലും ചപ്പളിയിലക്കെ ചൂട്ടി ചൂട്ടി ഇങ്ങനെ നടക്ക ഊടിയാക്കി
അ ആ് അതും കുട്ടികളെ മുഖത്തടെൊക്കെ നമ്മ തെറിപ്പിക്കണ കാര്യൊക്കെ കുട്ടികളൊക്കെ നമ്മ ഫ്രണ്ട്സിന്റെ മുഖ തെറപ്പിക്കാറില്ലേ അതൊക്കെ ഭയങ്കര ഒരു മിസ്സിംഗ ഉള്ള കാര്യാണ് സത്യം പറഞ്ഞത് അക്കത്തെ ആ തതിങ്ങിയുമ്പോ തന്ന നുക്ക് കുറെ പണ്ടുള്ള കാര്യങ്ങള് ഭയമായിട്ട് മിസ് ചെയ്യണ്ട് എന്താന്ന് വച്ചാ അതൊരു കാലാ ഒര് ക്കലും തിരിച്ചു കിട്ടാത്ത കാലം എന്നൊക്കെ ആലോചിക്കുമ്പോ നമുക്കതൊരു ഭയങ്കര വലിയ ഒരു സങ്കടായിട്ട് മനസ്സിലോട്ട് വര്നത് കുത്തി ത ളക്ണ്
ഉം അതെ അതന്നെ അപ്പോ ഇതിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോ ഇതൊക്കെ കാര്യമായിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഓട്ണതും പരസ്പരം അങ്ങട്ടും ഇങ്ങട്ടൊക്കെ കളിക്ക്ണതും മഴക്കാലാണെങ്കിൽ ചപ്പ്ള് തെർപ്പിക്ക്ണും ചൂട് കാലത്താണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിലൊക്കങ്ങനെ പൊടിപാറ്ണതും അങ്ങട്ടുംങ്ങട്ടും മത്സരങ്ങൾ വെക്കണത് ഇതൊക്കെയാണ് മൊത്തത്തിൽ ഇതിനെ കുറിച്ചുള്ള ഓരോർമ്മ എന്തായാലും നമ്മള് കുറെ വിഷയങ്ങള് സംസാരിച്ചല്ലോ ഇനി എന്തായാലും നമുക്ക് അവസാനിപ്പിക്ക ലേ
അതെ അതെ നമുക്ക് പിന്നീട് സംസാരിക്കതിനെ പറ്റി നക്കെ വേറെ ഒര് സം ഫ്രീ ആവുമ്പം ഓക്കെ ശരി ന്നാ ശ